ഹലോ
ഹലോ
ആഹ കേക്കാവോ
കേക്കാം
ഉ എന്താ അതക്കന്ന്
ജവ്മാരി ആരാ
ആഹ്
അഹ് ആഹ് അതക്കണ്ട്
ഓ ഇവിടെ രാവിലെയൊക്കെ എന്തൊരു മഴയായിര്ന്ന് അയ്യോ പെരും മഴയായിരുന്നു രാവിലെ ഉച്ചയ്ക്കും എല്ലാ മഴയായിരുന്നു ഇപ്പൊ കുറച്ച നേരം കൊണ്ട് മഴയില്ല
ഇവിടെ രാവിലെ പെരുമഴ ആയിരുന്നു ഓ കൊടുമഴായിരുന്നു ഉച്ച ഉച്ചടൈമില്
അത് ശരി ആഹ് ഇവിടെ അതു ഓണക്ക തന്നെ ആരുന്നു ഭയങ്കര മഴയായിരുന്നു പിന്നെ മേളില് തുണി വിരിക്ക ക്കാൻ വേണ്ടി ടാർപ വലിച്ച് കെട്ടിയതെല്ല അതിന്റെ കമ്പെല്ലാം ഒടിഞ്ഞു പോയി അതെല്ലാം ഒടിഞ്ഞു വീണു പിന്നെ അതു ആയിട്ട് ഞാനും ചേട്ടനയും കൂടെ അതഴിച്ച് അപ്പുറത്തെ തേക്കിനകത്ത് വലിച്ച കെട്ടുമ്പോ മനക്കേടായിരുന്നു ആകെ
ഉം ഉം
ആകെ പാടായിരുന്നു
ഉം
മീനൊക്കെ കിട്ടിയൊ
ഇല്ല കഞ്ഞി വെച്ചു
ആണോ ആഹ് ഇവിടെ ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ ചമ്മന്തിയും തോരനും അവിയലും ഒക്കെ
ഉം
മീകാര്‌ ആര്‌ വന്നുല്ല
ഈ ടൗൺസിന് കഴിക്കുന്നത് എങ്ങനാണേ
ഏഹ്
ടൗൺസില് പലിക്കുന്ന എങ്ങനാ അപ്പൊ തൊണ്ടൽ ഉണ്ടാവോലെ നിക്കുവോ
ടോൺസില് വഴുക്കുമ്പോം തൊണ്ടയില് ആഹ് തൊണ്ടയുടെ ടോൺസിലിന്റെ സൈഡിലൊക്കെ മഞ്ഞ പരിപ്പ് പരിപ്പ് പരിപ്പ്
അല്ല നമുക്ക് പുറമേ അറിയാൻറ്റുന്ന അത്തൊടുമ്പോ വേദന എടുക്കുവോ
പുറമേ എനിക്ക് എനിക്ക് ഡോൺസലന്റെ പ്രശ്നം ഉള്ളേ പക്ഷെ അതിന് എനിക്ക് വേദനൊന്നും വരു ന്നില്ല പുറമേ തൊണ്ട വീങ്ങി വരും പുറമേ അറിയാൻ പറ്റും വീക്കാം
ഇതാ ഓല വരുമല്ലോ
ഉണ്ട പോലെല്ലടി ഈ നമ്മുടെ തൊ തൊണ്ട നോർമലി ഉള്ളതിനേക്കാൾ കുറ ചൂടെ വീർതിരിക്കുന്ന പോല തോന്നും
ആഹ് പിടിച്ച് നോകുമ്പോ ഒരുണ്ട പോലെ
അങ്ങനെ എനിക്ക് ഉണ്ടപോലായിട്ടൊന്നും തോന്നില്ല പക്ഷെ തടിപ്പ് തോന്നും കഴുത്തിന്
ആഹ് അത് തന്നെ കഴുത്തി കഴുത്തിലല്ലേ എനിക്ക് സെന്റ്റലാ ആഹ് താടിയും തൊണ്ടയും കൂടെ ചേരുന്ന തൈറോയിഡിന്റെ ഭാഗം പോലത്തെ ഭാഗത്ത് ആഹ് തടിപ്പ് തോന്നും പിടിച്ചിട്ട് എന്നിട്ടാണ് വേദ
ആഹ് ഞാനങ്ങനെ തൈറോയ്ഡ് ന്നാ വിജാ പക്ഷെ എനിക്ക് ഈ അടുത്ത ടോൺസിൽ പഴുത്തപ്പെഴാ എനിക്ക് പിടി കിട്ടിയേ കാര്യം അത് പഴുത്ത് വാ തൊറക്കാൻ വയ്യാതായി
എന്നാ എനിക്ക് ഇന്ന് എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വൈക ഉച്ചക്കൊന്നും ഉച്ചക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ ഇപ്പ ഞാൻ ചുമ്മാതത്ത അവിടെ തൊണ്ടയുടെ കൈ വെച്ചപ്പോ തൊണ്ട വേദന എടുക്കുന്നു പിടിച്ചു നോക്കാം അന്നേരം തടുപ്പുപോലെ
അത്ശെരി
രണ്ടൂടെ പിടിച്ചുനോക്കാം അന്നേരം തടിപ്പും പോലെ വേദന എടുക്കുന്നു അപ്പൊ എനിക്കുമനസ്സിലായി താടീടെ ആ ഭാഗമെല്ലാം തൊണ്ടയോട് ചേർന്നുള്ളഭാഗം വേദന.
സൗണ്ട് വ്യത്യാസം തോന്നുന്നുണ്ടോ.
നിലവിലെനിക്ക് സൗണ്ട് വ്യത്യാസം ഒണ്ടോ
നമ്മുക്ക് ഫോണിലൂടെ കേക്കുമ്പം പെട്ടെന്ന് പിടി കിട്ടത്തില്ലല്ലോ അത്.
ഏ സൗണ്ട് വ്യത്യാസൊന്നും ഇല്ല ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാം.
ആ അപ്പൊ ഉപ്പിട്ട് ഉപ്പിട്ട് ചൂടില്ലെങ്കിലും തണുത്തവെള്ളം അയ്ല് ഉപ്പിട്ട് തൊണ്ടേ കൊണ്ടാമതി ഓ ഡോ ഓ ഡോക്ടർമാരുപറയുന്നത് ചൂടുവെള്ളത്തില് ഉപ്പിട്ട് വെള്ളല്ലേ തണു ത്തവെള്ളം മതിയെന്നാ തെളപ്പിച്ചാറിയ വെള്ളത്തി ഉപ്പിട്ട് കൊള്ളാനെന്നാ ഡോക്ടർമാര് പറയുന്നത്.
ആന്നൊ ഉം എന്നാ എന്നാ
നമ്മളീ പണ്ടൊക്കെ ഓവർ ചൂടിലല്ലേ എന്നൂച്ചാ ഇ ളം ചൂടല്ലാ നല്ല അത്യാവശ്യം ചൂടിലല്ലേ ഉപ്പിട്ട് തൊണ്ടക്കു കൊണ്ടോണ്ടിരുന്നെ അങ്ങനെ കൊള്ളരുതെന്നാ ഡോക് ക്ടർമാരിപ്പൊ പറയുന്നെ.
ഉം
എനിക്ക് വേദനയൊന്നും ഒന്നും വന്നില്ല വെറുതെ തടിപ്പു പോലെ നിന്ന് പെട്ടെന്നൊരൂസം എനി ക്ക് വാതൊറക്കാൻ വയ്യാ.
എനിക്ക് വേദനയും തടിപ്പുംകുടെ വന്നിട്ടൊണ്ട്.
ആ എനിക്ക് വേദനയേ ഇല്ലായിരുന്നു ഒന്നും അറിഞ്ഞില്ല പെട്ടെന്നൊരു ദിവസം വാ തൊറക്കാൻ വയ്യാത്തവേദന. ചെവി വേദനയും തലവേദനയും എല്ലാംവന്നു അതിന്റെകൂടെ നാലഞ്ചൂസമെടുത്തു ഒന്നുകൊറഞ്ഞു വാ തൊറക്കാൻ.
പിന്നേം സൂക്ഷിക്കണം.
ഉം
ഹേയ് എനിക്കെങ്ങനെയാ വന്നെയെന്ന് അറിഞ്ഞില്ലല്ലോ.
അതെ അങ്ങനെയാണെങ്കി രണ്ടുമണിക്കൂർ എടവിട്ട് എടവിട്ട് ഉപ്പുവെള്ളം കൊള്ളണം.
ഉം
എന്നാലേ പെട്ടെന്നുമാറത്തൊള്ളൂ.
ഞാൻപറയാം ഞാൻ കുളിച്ചിട്ട് തല തലകെട്ടിവെച്ച് കെടന്നങ്ങൊറങ്ങി.
ആ അങ്ങനെ തണുപ്പെറങ്ങി എറങ്ങിയതാപ്പൊ
ഉച്ചക്ക് എന്നിട്ട് വൈകിട്ടായെണീറ്റത് എന്നാലും തലയിലല്ലേ. തൊണ്ടെ വരണയെങ്ങനാ
നമ്മള്ക്ക് തലവഴി തണുപ്പെറങ്ങിയാൽ തണുപ്പ് ഏതുവഴി വേണമെങ്കിലും എറങ്ങാം. മഴ നനഞ്ഞു പനിവരുമ്പം തൊണ്ടക്കിത് ഇതുവരുന്നത്. ആഹ് ഇപ്പഴെ ഉപ്പിട്ട് വെള്ളം കൊണ്ടുകഴിഞ്ഞാ നാളെയാവുമ്പഴത്തേക്കു കൊറയും.
ഉം
എപ്പഴാ വൈകുന്നേരവാണോ തൊടങ്ങിയേ.
തൊടങ്ങിയൊന്നുവില്ലെടാ എനിക്കുവേദന അങ്ങനെ തൊണ്ടക്കു വേദനയൊന്നും എടുത്തുതൊടങ്ങിയില്ല.
ഉം
ഞാനിവിടെ വന്നപ്പോ താടിയിലിങ്ങനെ കൈവെച്ചു താടിലിങ്ങനെ കൈവെച്ചപ്പോ എനിക്കു വേദനയെടുക്കുന്നു. മനസ്സിലായോ താടിക്കും തൊണ്ടയും കൂടെ ചേരുന്നത് ആ ഭാഗത്ത് അങ്ങനെ ഞാൻ നോക്കാൻ നേരം തടി പ്പും ആ ഭാഗം വേദനയും ഇപ്പൊയെനിക്ക് ഇന്നലെ വരെ കൊഴ പ്പൊല്ലാരുന്നു ഇന്നലൊയൊക്കെ ഞാനിങ്ങനെ നമ്മള് താടി കൈവെക്കുന്നയല്ലേ അപ്പൊ താടിയല്ലാ കഴുത്തിനോട് തൊ തൈറോയ്ഡിന്റെയാ പാവങ്ങള് നമ്മള് കൈ ഒപ്പിതര്ല്ലേ അപ്പൊ ഇന്നലെ വെച്ചപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പഴാ വെക്കുന്നത് അപ്പൊ എനിക്ക് കുത്തി തൊടുമ്പോ കു കുത്തി കുത്തി വേദന നമ്മള് പ്രസ്സെയ്യുന്നെനന്സര്ച്ച് അങ്ങനെ ഇനിക്ക് മനസ്സിലായതാ അപ്പൊ ഇത് സ്റ്റാർട്ടിങ്ങായി ഇനി ഫുൾ പെയ്നെട്ക്കാൻ കുറചൂസൊടുക്കും ഇപ്പ ഞാൻ കൈ വെച്ചോണ്ട് എനിക്കത് മനസ്സ്ലായി പിടിചോക്കാതെന്നെ
ആണല്ലേ ആഹ് എന്ന ഇയാള് ഉപ്പിട്ട് കൊണ്ട് നോക്ക് വെള്ളം കൊണ്ട് പോ കൊറവുണ്ടെങ്കി കൊഴപ്പല്ല കൊറവില്ലെങ്കി ഹോസ് ഹോസ്പിറ്റലിൽ പോവുന്നായിരിക്കും നല്ലത്
പുല്ല്
ഇവിടെ ഗവൺമെന്റ് ആശുപത്രില് ഇപ്പ ഇരിക്കുന്ന നല്ല ഡോക്ടർ ആഹ് ഹല്ലാൽ ഡോക്ടർനടുത്ത് പോയാലും മതി
ഹരിലാല് ഡോക്ടറിന്റെ അടുത്താ കുഴപ്പല്ല മാറു ആയിരിക്കും ഇപ്പൊ രാത്രി ഞാൻ ചൂടെള്ളം കുടിക്ക
വീട്ടി രണ്ട് മൂന്ന് വട്ടം വെള്ളം കൊള്ളങ്കി അങ്ങ് കൊറയും
ഉം
പെട്ടെന്ന് പറയും നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചാ ലും ഉപ്പിട്ട് വെള്ളം കൊ കൊള്ളണ മെന്ന് ഡോക്ടർമാര് പറയും
ഉം
രണ്ട് മണിക്കൂർ എടവിട്ട് എടവിട്ട് കൊള്ളാങ്കി അത്രേം നല്ലത്
ഉം
ഉം തണ്പ്പൊണ്ട്
തണ്പ്പേ ഒള്ളു
ആഹ് കൊതു ഉണ്ടോ
അതിന്റെ എരട്ടി
ആഹ് മഴ പെയ്തപ്പോ കൊതുക് പകല് മൊത്തം ഈച്ചാടെ ശല്യം രാത്രി ആവുമ്പോ കൊതുകിന്റെ ശല്യം
ഇവിടെ ഈച്ചശല്യം നിലവിലില്ല
ആഹ് ഇവിടെ പുള്ളാര് ഓരോന്ന് തിന്നിട്ട് വാരി എറിയുന്നാരണ ഭയങ്കര ബുദ്ധിമുട്ടാ പുള്ളാരെ മാമന്റെ അങ്ങ് കൊണ്ടോയ് ഇതുവരെ വന്നില്ല ഇനിയിപ്പോ കുറചൊക്കെ കഴിയുമ്പോ പോയി വിളിക്കോണ്ട് വരണം
ഉം
അവരെ അങ്ങോട്ട് വിട്ട് ഞാനി ഇവിടെ ഇരുന്നു കൊർചേരം ഇവിടെങ്ങി ഇരുന്നു
ഉം ആര് കൊണ്ടുവരും പുള്ളാരെ
ചേട്ടം കൊണ്ടുവരും
ഉം ഉം ഉം
ഇനി ചേട്ടന് നാളെ പി എസി ടെസ്റ്റ് ഉണ്ട് കൊല്ലത്ത്
എന്തിന്റെ
ആഹ് എൽ ജി എസ്ന്റെ മറ്റേ സ്പെഷ്യൽ റിസർവേഷന്റെ നടത്തുല്ലോ അങ്ങന് ത്തെ
ഉം ഉം
ആഹ് ആഹ്
പഠിക്കുന്നോ
ആഹ് അവിടിര്ന്ന് വായിക്ക്ന്ന്
ഉം
വീടൊക്കെ ഉണ്ട്
ഉം
പിള്ളാര് വെന്നാ ബ്ലോക്ക് ആയി കഴിഞ്ഞാ പിന്നെ അവര് വാടെല്ലേ
എവിടെ വെച്ചാ
കൊല്ലത്ത് വട്ടത്താനത്ത്
ഉം
രാവിലെ ആറ് മണിക്കാണ്ട് പോണം തോന്നു ഏഴ് മണിക്കാ പരീക്ഷ
ഉം ഉം ഉം
എഹ് ഏഹ് അത് കഴിയുമ്പോ മാവേലിക്കര വരെന്നു പോണം അവിടെ കുഞ്ഞമ്മേട മൂത്താള് കൊർച്ച് ദിവസായി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നാലും ഒന്ന് പോയി കാണണം
എന്തിന്റെ സർജറി
മോണെ പല്ല് കിള്ച്ചെടി മോണേയുടെ ഉള്ളില് പൊറമേ അല്ല അകത്ത് പ രണ്ട് പല്ലിൻ്റെ മേളിലായിട്ട് മോണക്കെകത്ത് ഉള്ളില് പല്ലിളിച്ച് ഭയങ്കര വേദനയായിർന്നു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പയാ രണ്ട് പല്ലിന്റെ നമ്മുടെ പല്ലിന്റെ റൂട്ടുണ്ടല്ലെ ഉള്ളില് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ പള്ളി പല്ലിന്റെ റൂട്ട് ആഹ് റൂട്ടിന്റെ മണ്ടയ്ക്ക് വേറൊരു പല്ല്
എത്രസം കൊണ്ട
ആഹ് എന്തോ ഇല്ല ഗൾഫീന്ന് പാ ലീവിന് വന്നില്ലേ കൊച്ച്
ആ കാര്യം എനിക്കറിയത്തില്ലെടേ
ആഹ് മാവേലിക്കരയിലെ കാണുമ്പോൾ അറിയായിരിക്കും
എത്ര വയസ്സ്ണ്ട്
അയ്നിപ്പോ പത്ത് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് കാണും
അയ് ശെരി ഇപ്പൊ കിളിച്ചാ
കഴിഞ്ഞ കൊല്ലം ഉണ്ടായിർന്നു അപ്പൊ അതിന് കഴിഞ്ഞ കൊൽ ല്ലം വേറെ ഏതാണ്ട് മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് മരുന്ന് കഴിച്ച് ഇത്രനാൾ കഴിഞ്ഞേ സർജറി ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞേർന്നു.
ആ ന്താ
ആഹ് അത് ആ പഴേത് പല്ലാണ്ട് ഞരമ്പുകളുടെടയിലോ അതൊക്കെയായിരുന്നു അപ്പോ അതിനൊന്നും കേടുപാട് വരാതെടുക്കണമെങ്കി അണ്ട് മരുന്നൊക്കെ കഴിച്ച് ശരിയാവണമാ
ഉം
അപ്പൊ ഇപ്പം ലീവിന് വന്നപ്പം അതെട്ത്ത്
സുഖ ആയോ
ആഹ് സർജറി കഴിഞ്ഞട്ട് ഇപ്പോ ഒന്ന് രണ്ടാഴ്ചയായി ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല.
ഉം എനിക്ക് ഒർണം ഉണ്ട് ഞരമ്പില്
പല്ലോ
ഉം ആഹ് അപ്പ അങ്ങേ അറ്റത്ത് ജോയിന്റിന്റെ അവ്ടെ
ആഹ് കാണാൻ പറ്റൂ വെളിയിലാ
ഉം വെളിയിലാ ഞരമ്പിനകത്താ വെച്ചേ ഞരമ്പില് എല്ല് എല്ലില് എല്ലില് എല്ലില് ഞരമ്പിലല്ല എല്ലില് അതെട്ത്ത് കളയണം സർജറി ചെയ്ത് കളയണം എന്ന് പറയുന്ന സർജറിന്റെ ഡേറ്റ് ഒക്കെ തന്നതാണ് ഞാൻ പേടിച്ചു പോയില്ല
അയ് ശെരി അയ്യോ എടുത്ത് കളയണോന്ന് പറഞ്ഞാണെങ്കി എടു ത്തുകളയണം വെച്ചോണ്ടിരിക്കരുത്
ഉം വെച്ചോണ്ടിരിക്കതെന്ന് പറഞ്ഞു
പൊക്കോണ്ടിരിന്ന് വെറുതെ അതിന് വല്യ വെലേ ക്കെ ഉണ്ടാവുന്നതിലും നല്ലത് എടുത്ത കളയാൻ പറഞ്ഞ എടുത്ത് കളയുന്നേ നല്ലത്. അ ഈ കൊച്ചന്നെ കോട്ടയ തരുന്നതൊക്കെ സർജറിയൊക്കെ കോട്ടയത്തിന്നാ ചെറ്തിനൊക്കെ ഉള്ളത് കൊണ്ട്
ആഹ് എനിക്ക് പിന്നെ ഇവിടെ- ഇവിടെ എവിടേലും ചെയ്യാം ഓ ഒന്നര മണിക്കൂറത്തെ കാര്യേ ഒള്ളൂ
ആഹ്
പിന്നെ അയിമ്മെ പേടി വരും അതാ ആലോയിചിട്ടാ അപ്പറത്ത് വേറൊരു കുക്കുവക്കട റിലേറ്റീവിന് ചെയ്തായിരുന്നു. രണ്ടാഴ്ച നീരും വന്ന്
ആഹ് നീരൊക്കെ വരും പിന്നെ മുഖം മൊത്തം നീര് കേറി കൊള്ളി ഇതിനും അങ്ങനെ ആയിരുന്നു. നമ്മള് പോയിന്നെ കാണാൻ പോവാഞ്ഞതുകൊണ്ടാ.
കേട്ട് ബോധം കെട്ടിരിക്കുവാ ഞാൻ
ആഹ് മുഖത്തിന് നീരൊക്കെ കേറി ക്കൊള്ളും പിന്നെപ്പം മുഖത്തിലെ നരമ്പൊക്കെ ഇളകുന്നത് അല്ലേ
ഏഴ് സ്റ്റിിച്ച് എന്നൊക്കെ പറഞ്ഞാ ചില്ലെറയാണോ?
ആഹ് അതിപ്പോ നമ്മള് സാധാ പല്ലെടുത്താ കാണും മൂന്നും നാലും സ്റ്റിച്ച്.
എന്റെ ഞരമ്പൊക്കെ എന്താ എല്ല് ഒന്ന് കട്ട് ചെയ്യും ഗ്രൈൻഡ് ചെയ്യേനു ക ചൂല അവിടുന്ന് അതൊക്കെ അങ്ങനെ എന്റെ അടുത്ത് തന്നെ ഉറങ്ങും.
ആഹ് അതൊക്കെ പിന്നെ ചെയ്യേണ്ടത് ചെയ്യണ്ടേ?
പിന്നെ അത് കേട്ട് അമ്മയ്ക്കൂണ്ട് സെയിം അതേ പോലെ ഒര്ണം അമ്മയ്ക്കിത് ഇടെ ഇറ്ണോ അങ്ങേറ്റത്ത്ന്ന്
ആഹ് അത് എടമ്പല് വലെ ഒന്നില്ലേ
എടംമ്പലം അല്ലാ അമ്മയ്ക്ക് ഇതേപോലെ അവിടൊണ്ട് അമ്മേനെക്കാട്ടിലും ഇച്ചിരിയൂടെ അങ്ങോട്ട് മാറിയാ എനിക്ക്.
ആഹ് ആഹ്
രണ്ട് പല്ല് ആ ജോയിനിന്റെ അവിടെ വായയുടെ
ആണല്ലേ
ചരിഞ്ഞു വന്നിരിക്കുന്നു
ആഹ് ആഹ്
അങ്ങനെ
ഉം എന്നാ ശരിയെടേ
ആഹ് ശെരി പത്തായോ?